ഹലോ
ആഹ് എന്താ വിശേഷം
നല്ല വിശേഷം എന്തൊക്കെയാ അവിടെ വിശേഷം
ഇവടിം നല്ലത് ഭഷണം കഴിച്ച
ആഹ് ഭക്ഷണൊക്കെ കഴിച്ച് ഇവിടങ്ങ ഇരിക്ക
ആഹ് ഭക്ഷണക്ക കഴിച്ച് ഇങ്ങനെ ഇരിക്കണ്
ആഹ് ഇങ്ങളും ഭക്ഷണം കഴിച്ചോ
ആഹ് പിന്നെ ഞാന്പ്പ ഇങ്ങനെ കുൾച്ചതെ ടൂറൊക്കെ പോയിങ്ങനെ എന്താ വർത്താനൊക്കെ ഉം
എട്ക്കാ പോയിന്യേ
ഞാനിവിടെ ഊട്ടിക്ക്
ആഹ് ഇപ്പൊ പോവാൻ പറ്റിയ ടൈമന്നെത്
ഉം നല്ല ചൂടായപ്പളേ
ആപ്പം പോയതാ
അപ്പ പോയതാ അതാണ്
ഉം എവിടെ എത്തിയാല് നല്ല
നല്ലെ
ട്രിപ്പ് ഉസ് ഉസാറേനി നല്ല എൻജോയ് ചെയ്തു
ആഹ് എ എങ്ങോട്ടാ പോയിന്യേ ഊട്ടിക്ക് എപ്പള പോയിന്യേ
രാവിലെ
രാവിലെ അങ്ങനെ രാവിലെ നാല് മണിക്കൊക്കൊ എറങ്ങാനാ കര്തിയത്
ഞങ്ങള്
ഞങ്ങള് വണ്ടി വരാനെയ് ഇന്ന് നേരം വൈകിയാണ്ട് പിന്നെ
ഇവിടുന്ന് നേരം വൈകി എറങ്ങാന് പിന്നെ ആറ് മണിയൊക്ക ആയി അപ്പ നമ്മള് ലൈ റ്റായി അവ്ടെ. എത്തിയത്. അപ്പ പിന്നെ കണ്ടമാതിരി നമ്മക്ക് വിചാരി മാതിരി അടുക്ക് എത്താൻ കഴിഞ്ഞില്ല കാണാനൊന്നേ കഴിഞ്ഞില്ല
അത
അതെ ഇണ്ടായെ കൊറച്ചും കൂടി നേരത്തെ പോണ്ടിനി ഉം
ആഹ് നേരത്തെ പോയാലേ അവിടെ എത്തുമ്പോ ഞമ്മള് എത്തുമ്പോത്തിന് കാണാൻള്ളത് ഇണ്ടാവുള്ളു
ആഹ് വണ്ടി എന്തോ ഇതായി അറഞ്ഞാണ്ടെ ഏഹ്‌ വരാൻ വൈകി ആപ്പൊ പിന്നെ നമ്മള് എത്ത്ണതും വൈകി അപ്പൊ പിന്നെ അത അങ്ങനായി
ണ്ടി എന്തോ ഇതിനാണ്ടെ
പിന്നെ നല്ല അവിടുക്ക് പോവാൻ നല്ല ഇതാണ് തണുപ്പായത് കൊണ്ടേ കുട്ടികളൊക്കെ കൊണ്ടുപോയി ഞങ്ങള് ഭക്ഷണൊക്കെ ഇണ്ടാക്കിയ പോയത്
അത് പിന്നെ
കേക്ക്ണില്ലേ ഹലോ കേൾക്ക്ണില്ല ഹലോ ഹലോ
ക
കേൾക്ക്ണില്ലേ ഹലോ ഹലോ
പിന്നെ പോവാൻ നല്ലത് ഇതാണ് ആ ആ
ഹലോ
ആ ഉണ്ടാക്കി കൊണ്ടുപോയിണ്ടാവൂലേ ആകീറ്റ്ണ്ടേ ല്ല ഹലോ കേൾക്ക്ന്നില്ലേ
ഹലോ
ലോ
ഇപ്പൊ കേക്ക്ണ്ടോ
പറയ് കേക്ക്‌ണ്ട്
ഏ ഞാന് ഇതെന്താ റിപ്പീറ്റ് അട്ച്ച് കാണ്ടന്നെ കേക്കേ അപ്പൊ എന്താ അറിയില്ല ആ പ്പൊ കേക്ക്ണ്ട് അന്ക് കേക്ക്ണ്ടോ ഹലോ
ഹലോ
കേൾക്ക്ണ്‌ണ്ടോ അൻ
പ്പൊ കേക്ക്ണ്ടോ ആ ഞാൻ പ ഇജ്ജ് പറയണ ഞാൻ കേക്ക്ണ്ട്
ആ പ്പൊ ക്ലിയർ ആണ് പറഞ്ഞ ടീൽ ഇതായി ഞങ്ങള് ഭക്ഷണൊക്കെ ഉണ്ടാക്കിയാ പോയത് റിയ
ആഹ് ഭക്ഷണം എന്താണ്ടാക്കിനേ
ഭക്ഷണം ഞങ്ങള് ഓർഡർ ആക്കിക്കെന് ഉച്ചക്കുള്ള ബിരിയാണി അങ്ങനെ കൊണ്ടുപോയി പിന്നെ വ വള്ളാണ് വള്ളത്തിന് നല്ലതാഹല്ലേ വള്ളം കൊണ്ടോയി നല്ലോണം
ആ അപ്പൊ ചൂട് വേണംക്ക് അവിടെ ചൂ ഇപ്പൊ ചൂടുണ്ടോ
അല്ല ചൂടില്ലാ തണുപ്പാണ് നല്ല ദാഹ
അല്ല ചൂടില്ല തണുപ്പാണ് നല്ല ദാഹത്തിനെ ആഹ്
കാനേ അങ്ങനെയൊക്കെ ഓരോന്നിനും വള്ളമാണ്‌ണ്ടേ അപ്പൊങ്ങള് വല്ല്യതീലങ് കൊണ്ടോയി
അഹ് പോവാൻ പറ്റിയ തൊന്നന വല്ല്യ ബസില
എങ്ങനെ
ആഹ് വല്യയസിന ഫാമിലി എല്ലാരും ഉണ്ടായിനോ
ആഹ് ഫാമിലി എല്ലാരും ണ്ടെയിനിം
ഫാമിലി എല്ലാരും ഉണ്ടായിനോയ്ക്ക ആഹ് ണ്ടെയിനിം ണ്ടെയിനിം ആഹ് എട്ന്നാ പോയിനെ ങ്ങളെ ഫാമിലിന്നോ അതോ ഹസ്ബൻറിന്റെ ഫാമിലിന്നോ
ഹസ്ബൻഡിന്റെ പിന്നെ ഇനി ഞമ്മക്കൊന്ന് പോണം ഇണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കണില്ല ഹലോ ഹലോ ഹലോ
കേക്കില്ലേ ആഹ്
എന്താ അങ്ങനെയ ആാവലേ ആഹ് ഇനി ഞമ്മക്കൊന്ന് പോയാലോ റിയാ
പോവാ ഞമ്മക്ക് വേറെ എടക്ക പോവാ കൊടേക്കനാലോ അങ്ങനെ എവിടേക്കോ പോവാ
ആഹ് റസ്‌റ്റോറന്റ് റേ എന്താ പറയാ റിസോർട്ടിലേ ആ ആ അവടെ നിക്കാ പോവാ
റിസോർട്ടിൽ പിന്നെ പൂളൊക്കെ ഉണ്ടാവല്ലോ ഞങ്ങള് പോയിന് ഇവിടന്ന് കഴിഞ്ഞ വെക്കേഷനില് റിസോർട്ട്ക്ക്
ആഹ് ആഹ്
ഞങ്ങളരു ട്രാവലറിനണ്ടായിനി ആൾക്കാാര് ആഹ് പൂളൊക്കെ ചാടി ഞങ്ങക്ക് പബ്ലിക് പൂളെയ്നി
ആഹ് പിന്നെ ഭക്ഷണക്കെ അവിടുന്ന് കിട്ടുവോ
ആഹ് ഭക്ഷണ നമ്മള് നമ്മള് ഇതിന്റെ കൂടെ കൊടുത്താ നമ്മക്ക് കിട്ടും എന്താ പറയാ
നമ്മളെ പേയ്‌മെ
നമ്മൾ പറയണം കൊടുക്കണല്ലേ ആഹ് അല്ല നമ്മളെല്ലാരും കൂടുമ്പോ ഒന്ന് ഉണ്ടാക്കുന്നരസാ ഉണ്ടാക്കി കഴിക്കുന്നത് ഉ
ആഹ് ഞങ്ങള് ഇണ്ടാക്കിയൊക്കേന്
ആഹ് ആഹ് ഇങ്ങോട്ട് എങ്ങനാ എപ്പളാ ഇങ്ങൾ പോയത് വൈകീട്ടോ
ഹലോ കേൾക്കണില്ലേ ഹലോ ഹലോ ഹലോ കേക്കുണില്ല
ഉണ്ടയിട്ട് ഞങ്ങള് പോയത് ആഹ് കേൾക്
കേക്കണ ണ്ടടി
ആഹ് എന്താ ഇനിക്കറില്ല ഞാൻ ഞാൻ ഞാൻ പറയണ കേക്കില്ല നിങ്ങള് പറയണ കേക്കണ്ടല്ലേ ആഹ് ഇപ്പ കേക്കണ്ട് ഇപ്പ കേക്കണ്ട് ആഹ് ഞങ്ങള് ഇവിടുന്ന് ആരിയൊക്കെ കൊണ്ടോയ്ക്കനി
ഏഹ അവിടട്
അവിടന്നുണ്ടാക്കി
ആഹ് എപ്പളാ ടൈം എപ്പളാ പോയിന്
വൈകിട്ട് ഞങ്ങള് രാവിലെ പത്ത് മണി ആയ
എന്നിട്ട് അവിടെ എപ്പളത്തിയേ
പ്പത്തിയെ
ആഹ് അവിടെ ഒരു മൂന്ന് മൂന്നരക്ക ആയപ്പെത്തി അതിന് ഞങ്ങൾ പോണ വഴി ഞങ്ങടെ വണ്ടി പഞ്ചറായി
ആഹ് അല്ല ഈ ഇത് മൂന്ന് മണിക്കൊക്കെ അല്ലേ തുറക്കുള്ളൂ പിന്നെ ഉച്ചവരെ ആഹ്
ആഹ് ഏഹ് റിസോർട്ട് അങ്ങനെയല്ല റിസോർട്ട് അതിന് ഓരോ ടീമും വെക്കേറ്റ് ചെയ്യോമ്പേത്തിന് അടുത്ത ടീം കേറലല്ലേ
അങ്ങനെയാണ് ഞങ്ങളിപ്പ നടന്നു പോയത് മൂന്ന് മണിക്ക് അങ്ങനെയാണ് ഞ എനിക്ക് തോന്നുന്നെ മൂന്ന് മണി
മൂന്ന് മണി മുതൽ ഉച്ചവരെ എല്ലാ റിസോർട്ട് അങ്ങനെയല്ലാ ഏഹ് ഞങ്ങൾ
ഇന്നങ്ങനെ
ഞാൻ അങ്ങനെയാണ് അറിയത്തി
ഇപ്പ ഒരാൾ കേറുമ്പോ ഒരാൾ അങ്ങനെ അപ്പൊ ഇത്ര സമയത്തിന് ഇത്ര പൈസ
അങ്ങനെയല്ല ഞങ്ങള് ഞങ്ങളതിലെ റിസോർട്ടില് ഞങ്ങൾക്ക് ഒരു ദിവസത്തെനി
ആഹ് അങ്ങനെയാണ്
ആഹ് അങ്ങനെയാണ്
ഉം എന്നിട്ട് നിങ്ങള് കേറിയ സമയത്തന്നെ ഇറങ്ങിയോ
ഇല്ല ഞങ്ങള് കേ ഞങ്ങള് കൊറച്ച് ഞങ്ങള് രണ്ടരക്ക് കേറാന പറഞ്ഞേനീ ഞങ്ങള് അവിടെ എത്തിയപ്പം മൂന്ന് മണി കഴിഞ്ഞ്
ഉം
പിന്നെ പിറ്റേന്ന് അ പിറ്റേന്ന് അ അപ്പൊ ഞ ഞങ്ങക്ക് പന്ത്രണ്ടരക്കാ വെക്കേറ്റ് ചെയ്യേണ്ടേത്
ഉം ഉം
അപ്പം പിന്നെ ഞങ്ങൾ ലേറ്റ് ആയി എത്തിയോണ്ട് അവിടുത്തെ ആള് പറഞ്ഞു കുറച്ച് ലേറ്റ് ആയിട്ട് വെക്കേറ്റ് ചെയ്താൽ മതിയ
ഉം ഉം
പിന്നെ അവിടെ ഡി ജെ റൂമൊക്കെ ഉണ്ടായിന് ഞങ്ങള് ഡി ജെ ഒക്കെ ഇട്ട് എല്ലാരും ഫാമിലി ഫുള്ള് ഡാൻസൊക്കെ കളിച്ച്
ആഹ് ആഹ് പിന്നെ എല്ലാരും പാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞ് ര
ആഹ് ഞങ്ങള് അവിടെ കാരംസ് ഒക്കെ ഷട്ടിലൊക്കെ കളിക്കാനുള്ള
എന്താ
ആഹ് സ്ഥലണ്ട്
ഉ
അപ്പൊ ഞങ്ങള് കൊറെ ഷട്ടിലും കാരംസ് ഒക്കെ കളിച്ച് ഏഹ് ആഹ് ഞങ്ങള് പോയ സമയത്ത് തണുപ്പ് രാവിലെ കുറവേനി പിന്നെ രാത്രി കായപ്പം നല്ല തണുപ്പ് പ്പരാ വർത്തി
ആ തേയില
തേയിലത്തോട്ടങ്ങൾ ഉണ്ടോ നാല്ലോ ആ തേയിലത്തോട്ടങ്ങൾ വ വൈക്കല് ഉണ്ടായിന് ഞങ്ങൾ പോണ
ഉ ഫ ഫോട്ടോ ഒക്കെ എടുത്തോ
ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ ഫാമിലി എല്ലാവാരും ഇറങ്ങിയിട്ട്
ആഹ് ആഹ്
അപ്പ ഞങ്ങള് ട്രാവലറിലാ പോയിന്
ആഹ് ആഹ്
ആഹ് ആഹ് ട്രാവലറില് പോയി ആഹ് കുട്ടിളൊക്കെ ഇണ്ടായിന് കുട്ടിള് അമ്മായിള് മൂത്താപ്പാര് അങ്ങനെയൊക്കെ എല്ലാരും ഞങ്ങള് ഫാമിലി മൊത്തം ഇണ്ടായിന ഇവിടത്തെ
ഉം ഉച്ചക്കോ ഉച്ചക്ക് ഭക്ഷണംഅവിടന്ന് കിട്ടോ
ഇല്ല ഏ ഉച്ചക്ക് ഭക്ഷണം ഞങ്ങക്ക് ഞങ്ങൾ പോയപ്പോ കൊണ്ടോയാക്കിനൂ
ഏഹ് പോയപ്പോ കൊണ്ടോ അപ്പൊ നിങ്ങൾ തലേന്ന് പോയില്ലേ
അവിടെ അവിടെ എത്തിയപ്പോ ലേറ്റ് അവിടെന്ന് എത്തിട്ട് ഇണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവൂലല്ലോ
ആഹ് ആഹ്
അപ്പൊ ഞങ്ങള്
ഞാൻ പിറ്റേന്നത്തെ ഉച്ചക്കാത്താ ചോദിച്ചാ നമ്മള് പോരുമ്പോ പിന്നെ കഴി
പിറ്റേന്നത് ഉച്ചകത്ത് ചോദിച്ച നമ്മൾ ബോരുമ്പ പിന്നെ കഴിക്ക ആ പ്പോര് പ്പ ൾ ആ
അതെ ശരി
പോരുന്ന ടൈമ അവിടെ ഞങ്ങള് തിരിച്ച് വരുമ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ട് മന്തി കഴിച്ച്
ആഹ് ങ്ങട്ട് അവിടെ എങ്ങനെയാണ് ഇത് ഓരോ ചെറിയ ചെറിയ വീടളാ
ചെറിയ വീട് ള്ള് ആണോ ഓക്കെ ആ അവിടെ ഡോർമട്രി ഡോർമട്രി പറയുമ്പം ഒരു പത്ത് പയിന്ന് ബെഡ് ഒപ്പാട്ട കാട്ടിലു പെട്ട ആള ആ ആളു അങ്ങനെ ഞങ്ങള് ബുക്ക്
ആഹ് ആഹ് അല്ലങ്ങള് പോയപ്പളെ ഏ്ഹ് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോളൊ ക്കെ എല്ലാവരും ഉണ്ട് കടക്കാൻ നേരത്ത് എല്ലാർക്കും ഓരോ റൂം അങ്ങനെ കിട്ടിയേ
എന്നാലും
ക്ക നമ്മള് പറയണല്ലേ പ്രത്യേകം
ഇല്ലാത്ത റിസ്ടുണ്ടാവും ള്ള റിസ്ടു
ആഹ് ആഹ് ഞങ്ങക്ക്ട അങ്ങനെ കിട്ടിയത് അപ്പൊ കടക്കണ നേരത്തല്ലാർക്കൊര്
ആഹ്
ഉം
എന്നിട്ടൊന്നുംല്ല ഞങ്ങള് വേറെ വിളിപ്പിചോക്കി പിന്നെപ്പോ ആട കടക്കാനല്ലല്ലോ പോണ് ആഹ്
ആഹ് അതല്ല ന്നാലും കൊറച്ചേരം നമ്മളത് കുട്ടികളൊക്കെ ഇണ്ടാകുമ്പോ ഒന്ന് കടക്കണെങ്കിലൊക്കെ
അതല്ല
ആഹ് അപ്പൊ എല്ലാരും സപ്പറേറ്റ് ആയി
കൊറച്ചേരം നമ്മളൊന്ന്
ഞാനേ ചെറിയ തെരക്ക് ഞാൻ പിന്നെ വിളിക്കട്ടോ
ആഹ് അതാണ്
കേക്കണില്ല?
ആഹ് പ്പ ശരി ഞങ്ങളങ്ങനെ സപ്രൈ